കേക്കുന്നുണ്ടോ ആഹ് ഞാനിവിടെ ചന്തൻ ചന്തന്റെ അടുത്തുള്ളതാ നമുക്ക് കുറച്ച് വിക്കാണ്ടായിരുന്നു അവിടെ എങ്ങനെ പോ വിലയൊക്കെ നല്ലണ്ടോ ഇങ്ങടുത്ത്
പറയി ഇങ്ങളടുത്ത് എന്തൊക്ക ഇള്ളേന്ന്പറയ് വേണ്ടത് പറയാം.
നമ്മടുത്തെന്തായ്ച്ചാല് ഒര് പത്ത് ചാക്ക് അടക്കണ്ട് പിന്നെ ഒര് അഞ്ച്യാക്ക് കുരുമൊളക്.
പിന്നെ ഒര് അയിമ്പത് തേങ്ങയ്ണ്ടാവും.
അയ്മ്പത് തേങ്ങ അല്ലേ? ആഹ് ഇതിപ്പേ എന്താ അടക്കക്ക് എത്തറുപ്പ്യ വരുന്നെ.
ഔവുണാ അത്കൊയപ്പല്ല അത്കൊയപ്പല്ല കൊയപ്പല്ല.
ആഹ് ഒര് നാല്കൊല നേന്ത്രപയണ്ട്.
പിന്നെ ഇങ്ങള് പറഞ്ഞമാതിരി ഇപ്പൊ അടക്കക്ക് ഇപ്പൊ കിലോന് പ്പെത്രയാ അറിയോ നൂ റ്നൂറ്റിപത്ത് റുപ്പ്യാണ് അടക്കക്ക് വരുന്നത്. അതേപോലത്തന്നെ പിന്നെ നേത്ര പഴത്തിന് വരുന്നത്. കിലോന് നാപ്പെത്തെട്ട് റുപ്യാണ് മുപ്പത് റുപ്യക്കാണ് ഉണ്ടാവ. പിന്നെതേപോലെ തന്നെ പിന്നെന്താണ്ള്ളത് കുരുമൊളകോ കുരുമുളകു ഉണ്ടായ്ര്ന്നോ?
കുരുമൊളക്ന്പ്പ നല്ല റേറ്റ്കിട്ടൂല്ലേ?
ആ കുരുമൊളകിനിപ്പോ നൂറ്റിര്വത് നൂറ്റിമുപ്പത് റുപ്യക്കെ വരുന്നുണ്ട്. ഇപ്പൊ പ്പൊ ഇപ്പടുത്ത് കൂടിയതാണ് അത്രയും കൂടിയിക്ക്ണ് ഇപ്പൊ. ഇപ്പൊ നല്ല ഇപ്പോ ഇങ്ങക്ക് വിറ്റാ നല്ല പൈസണ്ടാക്കാൻ പറ്റും കാണിപ്പോ നല്ല വെല കൂടലാണ്.
നമ്മൾത്ത് വേറെം കൊറേണ്ടായിനോ ഈ പയറ് അതേമാതിരി ഈ കുമ്പളം. പിന്നെ നേന്ത്രപ്പയം അതൊക്കെ ഉണ്ടായിരുന്നു.
പച്ചക്കറികളല്ലെ അത് ഇബ്ടെ എടുക്കൂല്ല പച്ചക്കറികള് വിടെ എടുക്കല്ലഅത് നമ്മള് അയ്ന്റ കടേ കൊണ്ട് കൊടുക്കേണ്ടിവരും. പിന്നവിടെ അവ്ടെ ചന്തണ്ടല്ലോ പച്ചക്കറിക്കെ അവിടെ ചന്തെ കൊടുത്താമതി. അവിടെ നല്ല വെലക്ക് കിട്ടും നല്ല ആൾക്കാര് കൂടുതല് സാനം വേടിക്കാവര്ന്ന ചന്തയാണ് അപ്പൊ അവിടുക്ക് പോവാനായിട്ട് നല്ലത്.
അല്ല അതിങ്ങളെങ്ങനെ ഇട് വരോ വീട്ടിക്ക് വരോ?
ആ വരാ ആ അല്ല ഞങ്ങളങ്ങട്ട്പ്പങ്ങട്ട് വരാ ഞങ്ങളെ വണ്ടി അങ്ങോട്ട് വരും. ഔ കൈയിന്നങ്ങെടുത്തോളും അത്പ്രശ്നൊന്നുല്ല പൈസ അപ്പത്തന്നെ അപ്പത്തന്നെ പൈസ തരാം. ഇങ്ങളിങ്ങട്ട് വരണ്ടാവശ്യം ഇല്ലല്ലോന്ന അയല്ലേറ്റം നല്ലത്.
ആഹ് അതാല്ലത്. ഇവിടെ നല്ല മഴ ആയോണ്ടെ ഒന്നിനും ഇക്കെ പൊറത്തേക്ക്റങ്ങാനൊന്നും കഴിയുന്നില്ല.
ആ ഈ മയേന്റെ മയയാവുന്നെ പൊതുവെത്തിരി വെല കൂടാൻ കാരണം കാരണം സാനം കിട്ടുന്നില്ലല്ലോ ഉണ്ടാവണെങ്കിലും പണിയാണ്
വിളിച്ച് ചോയ്ക്കുന്നോർക്കൊക്കെ എല്ലാര്ക്കും ആവശ്യണ്ട് അത്യാവശ്യാണ് കാരണം അവര് പറയുന്നത് അവര്ക്ക് ആവശ്യക്കാരേറയാണേ അതുകൊണ്ടിങ്ങള് ചോയ്ക്കുന്ന വെലയ്ക്ക് തരാന്നാറഞ്ഞേ അതുകൊണ്ട് ഇങ്ങളെത്ര പേരാ പറയുന്നേ അയ്നന്സരിച്ച്ങ്ങാണ്ട് ബാക്കി കാര്യങ്ങ തീരുമാനിക്കാനേനു ങ്ങള് നല്ല വില തരിയാണെന്നുണ്ടെങ്കിൽ നമ്മള്ങ്ങക്ക് തരും അല്ലെങ്കി വേറേത് ടീമാണോ നല്ലവെല തര്ന്നെ ഓര്ക്കൊടുക്കും നീയന്നെ വിളിച്ചത്
ഇങ്ങള് ഉദ്ദേശിക്കുന്ന വെല തരാ ഓരോന്നിനു ഉദ്ദേശിക്കുന്ന ആ പറഞ്ഞതിനേക്കാട്ടിലു ങ്ങക്ക് കൂടുതല് വാങ്ങണേങ്കി പറഞ്ഞോളൂ അത് കൂട്ടിത്തരാൻ പറ്റുന്നേ കൂട്ടി തരാം അങ്ങ പ്രശ്നൊന്നില്ല
അ ന്തായാലും നമുക്കിനിയേ നേരിട്ട് കണ്ട് കണ്ട് സംസാരിക്കാം ഫോണില് സംസാരിക്കുമ്പോ എത്രത്തോളം
ആ അതാന്നാലേ നമ്മള് അങ്ങട്ടേക്കുള്ള സാധനെട്ക്ക വെര്ന്ന്ണ്ടല്ലോ
അങ്ങനെ ഇന്നൊരീസ എന്താ നമ്മളെ മനചരക്കൊക്കെ കണ്ട്ങ്ങാണ്ട് അതിനൊരു വെല പറയും ഏ ഇങ്ങക്ക് പറ്റുന്നതാണോന്നൊക്കെ നോക്കിങ്ങാണ്ട് ഏ ചെലതുണ്ടാവലോ ഈ കേടന്നതും അങ്ങന
എങ്ങനെ രാസവളങ്ങള് ഉപയോഗിച്ചിങ്ങോണ്ടോ അങ്ങനെ എന്താ മറ്റു
ഏഹ് ഇല്ല ഞമ്മള് വെറും ഞമ്മള് വെറും ജൈവവളം ഉപയോഗി താണ്നമ്മള് കൃഷി ചെയ്യല്
ആഹ കാരണം ഇപ്പൊ... ഇപ്പ ഈ മഴ കാരണം മഴ കാരണത്ത എന്താപ്പൊ ഈ പയങ്ങളൊക്കെ പെട്ടെന്ന് കേടായി പോകുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പ ങ്ങളൊന്ന് ചോയ്ച്ചോക്കേണ്ടി
അയ്നെ ഞമ്മള് ന്ഇവിടെ അമ്മള് വീടിന്റെ തൊട്ടടുത്തന്നെ അമ്മക്കൊര് അയ്മ്പതേക്കർ പറമ്പ്ണ്ട് അപൈൽ എല്ലാതുംണ്ട് മൊത്തത്തില്ണ്ട് അയ്‌ല്പ്പോ മഴ ങ്ങനെ നല്ല കൂടി കൂടി വരല്ലേ ഓരോ ദിവസ
ആഹ് നിമഴ മഴ കൂടി കഴിഞ്ഞാല്പ്പോ അതിപ്പോ വേഗം ആ വേഗം വെളവെട്ക്ക്ണ നല്ല. കാരണം മഴ കൂടിക്കഴിഞ്ഞാ വള്ളം പെട്ടെന്ന് പൊന്തും. പാടല്ലേ പാടത്ത് വള്ളം ങ്ങ നിക്ക്ണതോണ്ട് പെട്ടെന്ന് പൊന്തി കഴിഞ്ഞാല് ഒക്കെ വെള്ളത്തിലാവും ചെയ്യും. പിന്നെ അതങ്ങനെ നശിച്ചു പോണക്കാട്ടിം നല്ലത് ഇപ്പ തന്നെ വെളവെടുക്ക്ണാണ് ഏ
പ്പതന്നെ വേഗം വെളവെടുത്തേയ്. ഇപ്പ എല്ലാം ഒരു പാകത്തെര് പൗപ്പായിക്ക്ണ് ഏ പയങ്ങളും തൊക്കെര് പാഗത്ത്ല് ണ്ട്
ഞങ്ങളിപ്പെയ് ങ്ങക്ക് നിപ്പൊ ബട്ത്തന്നെ വിക്കണെന്നുണ്ടോ. അതോ ഞങ്ങളിഞ്ഞി എന്താ കുറച്ച കഴിഞ്ഞാല് ഒരു സംസ്ഥാനത്ത് പോകുന്നുണ്ട് അവിടെ ഇഞാണ് വില കിട്ടും ഇപ്പളല്ല ഇതല്ല ങ്ങള് ങ്ങള് അയ്മ്പത് ഏക്കർണ്ട്ന്നല്ലെ പർഞ്ഞത്
എത്ര എത്ര ദിവസം കയ്ഞിട്ടാ പോവാ വല്ലാതെ നമുക്ക് നേരം വെയയിക്കാനും പറ്റില്ല. കാരണം മ്മള് പയം തൊക്കെ ആഹ്
ഈ കച്ചോടല്ല പർഞ്ഞത്. ഇനി നിങ്ങള് അടുത്ത എന്താ വളർത്ത്ണ സമയത്ത് കുറേ സാനം ണ്ടാവുവല്ലോ കൊറേ സാധനം കുറേണ്ടാവല്ലോ. അയ്മ്പത് റിമ്പം അത്രീംണ്ടാവുല്ലോ. ഞങ്ങളങ്ങട്ട് പോവ്വാണങ്ങെട്ട് അത് ട്ട് പൈസ കൊട്ന്നരാ
ആ നമ്മലെന്തേചാലെയ് നിപ്പോന്താന്ന് ഈ മഴക്കെ തീരുമാ കഴിഞ്ഞിട്ടേ ഉള്ളൂ ന്നി അടുത്തത് എറക്കാനും അതേമായ്രി പറ ൻ്റിം തിന്റെ ക്കെ സ്ഥിതി നോക്കിട്ടുള്ളൂ നമ്മള്ന്നിഅടുത്തെ വിളവ് ഇറക്ക കാരണം നമ്മള് വെളവറക്കിട്ട് നമ്മുക്ക് നഷ്ടം വരാൻ പറ്റൂലല്ലോ ആ ങ്ങളെന്തായാലും വിളി ങ്ങളെന്താലും പോകുമ്പോ വിളിച്ചാ മതി. നമ്മളപ്പോ വെളവറക്കീക്ക്ണ ണ്ടെങ്കിൽ നമ്മള് പറയാം
ആ ആ കാര്നെയ് അവടെ ഇബടെപ്പങ്ങള് എന്താറിയ നമ്മളെ കുരുമൊളകിൻ്റെ നൂറ്റി രാണെങ്കില് ഔടെ നൂറ്റൈംബെന് സാനം കിട്ടും എല്ലത്തി അടക്കക്ക് നൂറ്റിരുവർഞ്ഞത് അവിടെ നൂറ്റി മുപ്പത് നൂറ്റി നാപ്പർപ്യക്ക് സാനം കിട്ടും അവിടെ നല്ല അവിടെ ഈ സാനം ഉല്പാദിപ്പിക്ക്ണ്ല്ല. അതോണ്ടാണ്.
പൊർത്ത്ക്ക് കൊടുത്ത്ക്ക്ണ്. അന്യസംസ്ഥാനത്ത്ക്ക് കൊട്ത്ത്ക്ക്ണ് ഒരു വട്ടം. പിന്നെ, അയാള് പിന്നെപ്പോല്ലാത്തോണ്ട് അയാളോട്. വിദേശത്ത്ക്ക് പോയോണ്ട് പിന്നെ അവിടെ കൊടുക്കലാ.
കാരണം അവരടെയ് അവടീ സാധനം പഴത്ത്ട്ടൊന്നുല്ല. പ്പൊ അതിന് നല്ല ആവശ്യക്കാര് കൂടുതലാണ്. സാധനല്ല സാധ
മ്മളെ നാട്ട്ന്ന്ണ്ടാക് ഇങ്ങനെള്ളവിടക്കും കൊണ്ടോവില്ലേ
ആ അതാണ്. അവടെ ആവശ്യക്കാര് കൂടുതലാണ് സാനം കിട്ട്ണില്ല. അതുകൊണ്ട്തന്നെ അവിടെ ആവശ്യ ക്കാര് അവിടെ നല്ലോം അങ്ങട്ടെത്ര സാനം കൊണ്ടായാലും വില കൂടുതൽ. കൂട്അല്ലാതെ കുറയീല കൂടി കിട്ടല്ല കുറഞ്ഞിട്ടിണ്. അതൊണ്ടാ ഞാനന്ന് പറഞ്ഞത്. ഇങ്ങളങ്ങനെ കൊട്ക്ക്ണത് നമ്മക്കറീല. അതോണ്ടാ പറഞ്ഞത് ഏ.
പിന്നെങ്ങക്ക് ൻന്താ പച്ചക്കറി എന്തേലും ണ്ടോ.
പച്ചക്കർ പച്ചക്കറീ പച്ചക്കറി, ആ പച്ചക്കറിൻ കടയിലില്ല. വേറെ പച്ചക്കറിൻ്റെ വേറെ കടണ്ട് ഞമ്മക്ക്. അത് അയ്ല് സാധണ്ട്. അത് അങ്ങാടി തന്നെയാണ്. ഏ അഅ് ചന്തൻ്റെ ചന്തമാതിരെന്നെ ഇതൊരു ചന്തൻ്റെതിരിര്യന്നേണ്
ആ അല്ല അവിട്ക്ക് എന്തേലു പഴങ്ങളോ പച്ചക്കറികളോ എന്തേലും ആവശ്യംണ്ടെങ്കി വിളിക്കോണ്ടു ഈ നമ്പർക്ക്.
ആ അതൊന്ന് നോക്കി ഞാൻ മഴ നഷിച്ചു പോകുന്നുണ്ട് സാധനം ആവശ്യത്തിന് മാത്രം നടക്കാറുള്ളു അനാവശ്യത്തിന് നടത്താറ അതാണ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ്. അപ്പവാണെങ്കിൽ വിളിക്കണ്ട്.
ആ ഓക്കെ നിങ്ങൾ എന്തേലും ഉണ്ടെങ്കിൽ ആവശ്യം എന്തേലും ഉണ്ടെങ്കിൽ നമ്മളെരുത്ത് മലംചരക്കും പച്ചക്കറിയും എല്ലാം ഉണ്ട് അപ്പൊ എന്തെങ്കിലും ആവശ്യം ഇണ്ടെങ്കി നമ്മോട് പറയാം.
നേരിട്ട് തന്നെ വിറ്റൂടെ അപ്പൊ അത് ഏറ്റവും നല്ല കാര്യണ് ഇത് ഇത് നേരിട്ട് തന്നെ വിൽക്കണത് എന്താ മറ്റുള്ള മറ്റുള്ള ആളുകൾക്ക് നേരിട്ട് വിൽക്കുന്നത് ഇതിലേറെ ഇങ്ങക്ക് ലാഭകരാവും കാരണം നമ്മള എന്താ അനുഭവ വെച്ച് പറയാണ് ആ അതുണ്ട് അതുപോലെ തന്നെ അത്തരം എന്താ എന്താ വസ്തുതങ്ങളൊക്കെ ഉണ്ട് അത്രയും ലാഭം
അല്ല നമ്മള് നമ്മളെന്താ വെച്ചാല് നമ്മള് ഞാൻ മാത്രല്ല ഇതിന്റെ വേറൊരു സഹായിം പാടണ്ട് അവനാണെങ്കിൽ ഓരോ കടയിലും കേറിങ്ങാണ്ട് ഇങ്ങന ചോദിക്കും കാര്യങ്ങളണ്ട് നമ്മള് ഈ എന്താ വെച്ചാ ഈ ഫോണി കൂടി അതേമാതിരി ഓൺലൈൻ ആയാണ്ടാണ് നമ്മൾ കച്ചവടം നടത്തുന്നുന്നത്
ആഹ് ആഹ് ആ അത് കൊഴപ്പൊന്നില്ല പറഞ്ഞു ഞാനൊന്ന് ആഹ് ഞാൻ പറഞ്ഞതേനേള്ളൂ ആഹ് ഉം പറഞ്ഞന്നെള്ളു കാരണം ഇപ്പോ പച്ചക്കറിക്ക് ഉള്ളിന്നൊക്കെ മഴ കുടിക്കഴിഞ്ഞ പച്ചക്കറിക്ക് ഉള്ളിന്നൊക്കെ വില കൂടും കാരണം വള്ളം അവിടെ പാടത്തൊക്കെ വള്ളം നറഞ്ഞു നശിച്ചു പോകുന്നു അതൊണ്ടാ പിന്നെ ആഹ്
അതിന് വെള്ളം കെട്ടി നിക്കാന് കഴിയ്യാത്ത അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് നമ്മള് കൃഷി ചെയ്തുക്കണേ
ആഹ് ആഹ് ആഹ് അത് നല്ലൊരു ഇതാണ് കാരണം പിന്നെ അത്രയും സുഖഖര
അതുകൊണ്ട് പിന്നെ നമുക്ക് പേടിക്കാൻല്ല ഈ വെള്ളം കയറോന്നോ ബാക്കില്ലെടുത്തൊക്കെ എന്ത വച്ചാല് ഈ ഞാപ്പോ ഒരു ഇത് ചോദിച്ചപ്പോ പറഞ്ഞ് അവര് അവരറക്കുന്ന ആളുണ്ടല്ലോ അവിടെ പറമ്പ് ഏകദേശം മുപ്പത് ഏക്കറോളം പറമ്പ് ഉണ്ട് അത് പോയിന്റ് എന്റെ അരികായോണ്ട് അവിടുക്ക് വെള്ളം കയറിങ്ങാണ്ട് ആ മൊത്തം
ഒക്കപ്പോ നഷ്ടായിട്ടുണ്ടാവും ആഹ് കാരണം ഇപ്പൊ ഇനി ഇപ്പൊ ഞമ്മള് വിള കൊടുക്ക വിള കൊടുക്ക നല്ല ഇനി അടുത്താള വിള വറക്കാതെക്കുന്നായിട്ട് നല്ലത് പിന്നെ വെന്റെ അളവെടു നോക്കുക കാരണം ഇനിയിപ്പോ മഴ കൂട കഴിഞ്ഞാല് നശിച്ചു കഴിഞ്ഞാല് സാധനം പെട്ടെന്ന് ശീലോ വള്ളം കട്ടിയാലും അങ്ങനെ ഇതൊക്കെ ആരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് കൊടുക്കുന്നത് നല്ലത് അങ്ങനാണ് അയിന് വേറെ ചിലവൊന്നും വേണ്ട കണ്ട് നിങ്ങള് പറയുന്നെ എന്താ എത്രറൂപ്യൽ നിന്ന് പ ചൈണ് തരാം കൂട കൂട്ട മഴ പൂക്ക
മ്മ നമ്മടെ വീട് എവിടെ മനസ്സിലായോ നമ്മളെ അങ്ങാടിയില ചന്ത ഉണ്ടല്ലോ ങ്ങേ ആ ചന്തേക്ക് പോണീന്റെ നേരെ വലത്തെ ഭാഗത്തിൻ്റെ ലാസ്‌റ്റെത്തെയിറാണ് ച ചന്തേക്ക് പോണ വൈയില് വലത്ത് ഭാഗതിക്ക് ചെറിയരി ഇതുണ്ട് വൈഴുണ്ട്
ചന്ത ഞനക്ക് അറിയാം ചന്ധ്യനാവിടെെത്തിെ വിളിച്ചണ്ട് അപ്പൊങ്ങാട്ട് വന്നാൽ മതി ഏക്ക് തന്നെ ഇല്ലേ ആഹ് പിന്നെ വേറെന്തൊക്കെയ പിന്നെ ഞങ്ങക്ക്ന്നാൽ എങ്ങക്ക് എന്താ മ് പരാചരക്ക് മാത്രമല്ലാതെ ഈ ആ സാധനങ്ങളല്ലേ ഏർ് ഇരുമ്പ് അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അത്പ്പ
ആക്രീ സാധനങ്ങൾക്കൊക്കെ വിലണ്ടോ അല്ലോ
ഇപ്പൊ ഇരുമ്പിന് എത്ര മുപ്പത് നാപ്പത് രൂപ്യ പോകുന്നു ഇരുമ്പിന് പത്തന എന്താ അതുപോലെ തന്നെ നമ്മള് എഴുത്തണെ എന്താ നമ്മള് എഴുതനെ ഉണ്ടല്ലോ അതിനെ എന്താ പുസ്തകങ്ങൾക്ക് ഏ പിന്നെ എത്ര പതിനഞ്ച് രൂപ്യയൊക്കെ ഉള്ളൂ വില
ആഹ് ഞമ്മളിത് ഞമ്മളിത് പുറ കമ്പീം കാര്യങ്ങളുണ്ട് കാരണം നമ്മളെ വീട് പണി കഴിഞ്ഞില്ലേ അതില് കൊറച്ച് ആണിയളും കമ്പികാളും അതേമാരി കുറച്ച് മറ്റേ കെട്ടുകമ്പിയൊക്കെയുണ്ടല്ലോ? ആ അതും അതെന്തൊക്കെയുണ്ട് ആ നിങ്ങളെന്തായാലേ ചന്തേക്ക് വരുണുണ്ടല്ലോ ആ ടൈമില് നമ്മള് വീട്ടിക്ക് ഒന്നു വന്നങ്ങാണ്ട്
ആ അത് നോക്കിയാ മതി ഞാൻ വണ്ടി കൊണ്ട് വരാം
ആ ആ ഒരു മൂ മൂന്ന് നാല് ചാക്ക് ഉണ്ടാവും മൊത്തത്തില് നോക്കാണെങ്കിൽ
അത്രണ്ടെങ്കിൽ നമ്മുക്ക് ന്നാ ആ വണ്ടീ തന്നെ കേറ്റല്ലേ നല്ലത് ഒരു സൈഡി തന്നെ വെച്ചാ മതി
തൂക്കം എത്രയാന്ന് അറിയില്ല ആകെ കാരണം ഒക്കപ്പാടെ അങ്ങനെ വീട് പണി കഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാം പാടെ പെറുക്കിയങ്ങാട് വെച്ചതാ
ആഹ് അത് നമക്ക് നോക്കീം കണ്ടും അപ്പൊ കൊണ്ടരം അല്ല ഇപ്പൊ അങ്ങളെ ഇപ്പൊ തുറത്തിട്ടേള്ളൂ ഇപ്പ ഓരോന്ന് കൂടി പോയി എല്ലാ സ്ഥലത്തും കൂടി പോയിങ്ങാണ്ട് വണ്ടിം പോയിങ്ങാണ്ട് വര
ആ വീ വീ ആ വീട് വീട് കേറിങ്ങണ്ട് ചോയിക്കാറില്ലേ
ആഹ് അതുകൊണ്ടാണ് ഏ ഞങ്ങളിപ്പോ എന്താ എന്താ ഞാ ഇപ്പൊ അങ്ങനെ ഇപ്പ പുതിയ കയറ് തൊടുത്തിരിക്കണ് ഉം.. ന്നാ പിന്നെ എന്നാങ്ങനെ ചെയ്യാം ഞാൻ വീട്ടിക്ക് വണ്ടികൊണ്ട് കേറ്റണില്ല അപ്പൊ വിളിക്കണ്ട പറഞ്ഞ് ആ സന്ധ്യയ്ക്ക് ഞാൻ കണ്ടു
ഇന്ന് എന്തായാലും വെല്ല ഉണ്ടാവൂലല്ലോ
ഇല്ല ഇല്ല രണ്ട് ദിസം കഴിഞ്ഞിട്ടേ വരുള്ളൂ ആ വപ്പ
ആ അതെന്തറിയോ വരണെൻ്റെ ഒരു അരമണിക്കൂറ് മുന്നേ വിളിക്കണ്ടി കാരണം നമ്മള് വീട്ട ല്ലെങ്കില് ചിലപ്പോ വേറെ ആരും ഉണ്ടാവൂല ആ ആഹ് എന്നാ ആ എന്നാ ശരി